ഹലോ ഇയ്യെവിടെ
ഇതെടാ വീട്ടിലുണ്ട് എന്ന് വിളി ഇജ്ജെന്ന് വിളിക്കാർഞ്ഞതാ ഇത്രീസായിട്ട് വിളിച്ചീലല്ലോ
ആ ആഹ് ഓരോ തെര്ക്കിലായി നമ്മളിവിടെ കടേ കാര്യങ്ങളാണ് കാടീം കാര്യങ്ങളും
ഏഹ്
ഏ ഇവടെ കടേം കാര്യങ്ങളൊക്കെണ്ടേയ് ബടെ പോ ആ ഒരാൾ ഉണ്ടായിനു ആള് മുതലാളി പൊർത്താക്കിപ്പോ ഫുൾ മുഴു സമയം ഇവിടെ നിക്കണം
ആഹ് അതല്ലാ ഇജ്ജെന്ത് ജോലിയാ ചെയ്യ്ണ്
ഞാൻ വടെ ഒരു ഷോപ്പിലാണ് മറ്റേ തുണിക്കടേല്
ബിസ്നസ് തുടങ്ങികൂടെ സ്വന്തായിട്ട് ഒരു സ്വയം ഉദ്യമം
അതന്നെ സ്വന്തായിട്ട് തൊട്‌ത്തണന്ന്‌ണ്ട് അയ്നില്ലെ കാ എന്താപ്പ പണം റെഡിയായിട്ടില്ല അതുകൊണ്ട് ഇപ്പ ഇങ്ങനെ പണി ട്ത്താണ്ട് അത് പണംറെഡി ആയിട്ട് വാണം എർങ്ങാന്
ആഹ് സ്ഥിരായിട്ട് നമ്മള് എന്താണ് കിട്ട്ണേ ചെറിയ ചെറിയ സംഖ്യകള് നമ്മള് ചെറിയൊരു സംഖ്യ സൂക്ഷിച്ചിട്ട് അയ് ഇന്നൊരു എന്താണ് ചെറിയൊരു ബിസിനസ് ചെറിയൊരു തുടങ്ങനെങ്കി
അതന്നെ ഞാനിപ്പൊരു നാലഞ്ച് കൊല്ലായി തുടങ്ങീട്ട് നമ്മളെരു ബിസിനസ്സ് തൊട്ങ്ങാ ണുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പണം തന്നെ ആവശ്യണ്ടല്ലോ പ്പൊ കൊറെ കാലം ആയി ഞാൻ തൊട്ത്തീട്ട് ഇഞ്ഞ്പോ നല്ല രീതി രീതില് അതിനെ കുർച്ച് പഠിച്ച് നല്ലൊരു
അതൊക്കെ അതൊക്കെ നമ്മൾ ഈ ചി ഇങ്ങനെ നോക്കതി നമ്മ ചീ ഈ ചെറിയ കുട്ടികളൊക്കെ നോക്കിയാതി ഓലുണ്ടാവും സ്കൂള് പൂട്ടിയാൽ തന്നെ ചെറിയ ചെറിയ കടകള് ഏ ചെറിയ ചെറിയ അയിന് പോ കൊറെേ വലിയ പൂക്കൾ ഉണ്ടായിട്ടല്ല ചെറിയ ചെറിയ എന്താണ് തുടക്കങ്ങള് ചെറിയ പത്തുർപക്ക് മുഠായി മേടിക്കുണു അതിന്നൊരു പ പത്തുർപ്പിക്കന്നെ വിക്കുണു അത് അതൊക്കെ ർഞ്ഞാല് ഒരു ക ഒർ ഒർ ആ ഒരു കച്ചവടത്തിന്റെ ഒർ ഒരു വേറരു വാഗണത് ഏ ചെറുപ്പത്തിലെ അയ്നെ കുറിച്ചൊന്ന് അയ്നെ പരിചയിക്ക അതൊക്കെയല്ലേന്നല്ലേ ഏ അത് പല കളികളുണ്ടാവും പക്ഷേ കച്ചോടംചെയ്ത്കളിക്കും കുട്ടികളുടെ പല കളികളൊക്കെ ഉണ്ടാവും ചെറേ കോട്ടികളി ഏ പല കളികളുണ്ടാവും അനക്ക് ചെറു ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ള കളി ഏതേനു
നമ്മള് ഒളിച്ചു കളി തൊട്ടുകളി അങ്ങന്തൊക്കെ നമ്മളിങ്ങനെ കുടുംബക്കാരൊക്കെ കൂടിയാലേ നമ്മളൊക്കെ സാധാരണ കളിച്ചോണ്ടിരുന്നതാണ്ണൊക്കെ പിന്നെ ഈ ടൈൽസിന്റെ കളി അതുപോലുള്ള പല കളികളും നമ്മള് കളിച്ചിരുന്നു.
ആ അപ്പൊ ഈ സത്യം പറഞ്ഞാ ഇന്നത്തെ കളികളൊക്കെ നമ്മള് കൂടുതല് വലിയ വലിയ എന്താണ് ഒളിമ്പിക്സ് പോലോത്ത കാര്യങ്ങളിലൊക്കെ കൊണ്ടർന്നില്ല ഒളിബിക്സിൽ വെറും ഒഫീച്ച കാര്യങ്ങൾ മാത്രേ ഒള്ളൂ അപ്പൊ ഇങ്ങൻത്തെ കോട്ടികളി ഇതുപോലത്തെ കളികളൊക്കെ ണെങ്കിൽ കൂടുതല് വളരെ എന്താണ് കഴിവുറ്റ ആൾക്കാര നമുക്കിതില് കാണാനില്ലാന്ന് സാധിക്കും. പേ എന്താണ് പിന്നെ പിന്നെ മഴക്കാലം ന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഓർമായിർന്നു മഴക്കാലൊക്കെ പർഞ്ഞ എടെ മഴണ്ടോ,
ഔ മഴ ഇവടെ ഇവടെ ഇപ്പ മഴല്ല ഈ രണ്ട് രണ്ടീസം മുമ്പ് ഇണ്ടായിരുന്നു നല്ലൊരു മഴ തന്നേന്നു ആ സമയത്തന്നെ ഞാന് വാ വാഹനട് തൊണ്ടോയി വണ്ടി ഇട്ത്തോണ്ട് ഞാൻ പൊർത്തു പോയത് ഞാനാണെങ്കില് മയ നനയാതിരിക്കാനില്ലെ എടുക്കാനും മറന്നു
ആഹ് പ്രളയം ഈ മഴക്കാലത്ത് പറയാണെങ്കിൽ ഫസ്റ്റ് ഓർമ്മർന്നെ ഈ പ്രളയം സുനാമി പിന്നെ അതുപോലെ തന്നെ ഈ മഴക്കാലിലേറ്റവും ആ രണ്ടായിരത്തി പയ്നെട്ട്
പയ്നെട്ടിലില്ലേ ആ കാലഘട്ടത്തിലില്ലാണ് ൻക്ക് ഓർമ്മെർന്നെ കാരണം ൻക്കാ സമയത്ത് എന്റെ ഞാൻ ഇവിടെ പന്ത് കളിച്ചപ്പോ വീണ് കയോടഞ്ഞീനു അതൊക്കെ അനക്ക് ഓമ്മയല്ലേ അന്ന് ആ പ്രശ്നങ്ങളൊക്കെ
ആ നാളെ ആഹ് അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഈ മഴക്കാലത്തെ കുറിച്ച് കൂടുതൽ പറയാണെങ്കി ഫ സ്റ്റ് ഓർമര മീൻ മീൻ കച്ചവടക്കാരെ കുറിച്ചാണ് കാരണം ആ ടീമ് പറഞ്ഞ ഓൽക്ക് ട്രോളിംഗൊക്കെങ്ങട്ടെയ് ഓ ലെ ആകെ എന്താണ് കുടുങ്ങി നിക്കണ്ട ചെയുന്ന മഴക്കാലംന്ന് പറഞ്ഞാല് എന്താണ് നല്ല സ്വാദ്ല്ല മീനാളൊക്കെ കിട്ടേക്കാരം ആ ടൈമില് പക്ഷെ എന്ത പ്രശ്നംന്ന് വെച്ചാല് മുക്കുവന്മാർക്ക് പണിണ്ടാവൂല
നമുക്കൊരു പ്രളയം വന്ന പ്പോ നമ്മളുടെ ഈ ഒരു ഈ സമൂഹത്തിന്റെ ഒരു എന്താപ്പൊ അതിലൊരു കൂടരുണ്ടല്ലോ ഇതാണ് വല്യായ ഒരു കാര്യായിട്ട് നമ്മൾക്ക് കാണാൻ സാധിച്ചത് നമ്മളുടെ സമൂഹം എല്ലാരും ഒത്ത്ചേർന്ന് വേണ്ട സഹായങ്ങളും കാര്യങ്ങളും അന്ന് മീൻ പിടുത്തക്കാർക്കൊന്നും വലിയ പ എന്താ? പ്പോ കടലിലൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ ആയിർന്നല്ലോ അപ്പ അത് ഉപേക്ഷി അവര് ഞമ്മളവിടെ വന്ന് ഞമ്മക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരാ. ആ സമയത്തത്തെ.
ആ അങ്ങനേല്ലേ?
ഏ ഇങ്ങനെ ഓരോരോ മയക്കാലത്തും അതേപോലെ സ്കൂള് പോയതും ഏ വിദ്യാലയത്തിലൊക്കെ പോയി. കൊറേക്കേ കുടുങ്ങിയതൊക്കേണ്ട് അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായത്ണ്ട്. പിന്ന കൊറേ മയ കൊണ്ടാല് വീട്ട്പോയാ രക്ഷിതാക്കള്ട്ത്ത്ന്ന്
പിന്നെ നമ്മള് ഇതന്നി മഴക്കാലത്ത് കൂടുതല് കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഈ അസുഖങ്ങൾന്നില്ലേ? മഴ ങ്ങനേണ്ടാവണ അസുഖങ്ങൾ ഇപ്പോ ഡെങ്കിപ്പനി ആയാലും മറ്റു എന്താണ് കൊതുകുകള് കൂടീട്ടിള്ള പനികള് കാരണംന്ന് വെച്ചാല് ഈ മഴയിലൂടെ പല എന്താണ് ഓരോ മനുഷ്യ ത്തിനും ഓരോ പ്രതിരോധ ശക്തി കാര്യങ്ങളൊക്കണ്ടാവും. ചിലര്ക്ക് അത് എന്താണ്? പല കാലാവസ്ഥ അൻസര്ച്ചാണ് ചെലര്ക്കത് എന്താണ് നല്ല വെയില് അരിക്കുന്ന ടൈമിലായിരിക്കാം. ചെലൊർക്ക്ത് എന്താ മഴക്കാലത്തേയ്രിക്കാം. ഈ മഴ കാലത്ത് കൂടുതല് കണ്ടുവരുന്ന അസുഖങ്ങളാണെന്ത്‌? പനി എന്നുള്ളത് പനി ചർ ദ്ധി പിന്നെ ആ ടെയ്മിലോക്കേണ് കൂടുതൽ കൊതുകള് കൂടി വരാന്ന്ള്ളത് അത് ഈ വള്ളം ചെറ് ചെറ്യേ
ആ അതാ അങ്ങനല്ലേ ഞമ്മള് ഒരു ചൂടുകാലേയ്നല്ലോ അയ്ന്റെ മു മ്പ് അപ്പ ഈ ചൂട് കാലത്ത്ന്ന് പെട്ടെന്ന് ഇങ്ങനെ മയ പെയ്ത് കാലാവസ്ഥ മാറൂല്ലോ. അപ്പ നമ്മള്ടെ പല പേർക്കും അത് പറ്റില്ല. ആ അങ്ങനെ പ്രശ്നങ്ങള്ണ്ടായി അത് പകർന്ന് പടർന്ന് അ അങ്ങന പന്തലിച്ചാണ് ഇപ്പം നമ്മള് ഈ കണ്ട്‌ വരുന്ന കൊറ ആൾക്കാര് മരണപ്പെടുകയൊക്കെ ചീതല്ലോ അതൊ ക്കെ ഈ ഒരു പനികൊണ്ടും ഷിഗല്ല അതുപോലെ ഡെങ്കിപ്പനി പല രീതിയിലുള്ള
ആ ഉണ്ടാവുംണ്ടാവും അപ്പ ഇതിനെതിരെ നമ്മള് എന്താണ് എങ്ങന വെച്ചാല് മഴക്കാലത്ത് വരാൻ പോകുന്ന ഒരുങ്ങയിക്കണ്ട പല കാര്യങ്ങളുണ്ട്വടെ ഇപ്പ നമ്മള് ഇപ്പോ നമ്മളെ നാട്ട്ത്തെ നമ്മളെ നാട്ട്ത്തെ ആരോഗ്യ വകുപ്പുമായി ഒന്ന് ബന്ധപ്പെട്ടാലൊക്കെ മതി. ഓല് പറഞ്ഞരും എങ്ങനെയാണ് ഒരു മഴക്കാലം വരുമ്പോ ഒരുങ്ങി നിക്കേണ്ടത്? എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് എടുക്കേണ്ടത്? പ്പോ ഞമ്മളെന്താവും? എന്താണ് ചെല ചെല ഞമ്മള് സാധനങ്ങൾ കൂട്ടിട്ടോടത്ത് ഓക്കേണ്ടാവും ഞമ്മള്. എന്താണ്? അവിടൊക്കെ ഡാർപ്പായി കെട്ടീട്ട് വള്ളത്ത് ഒന്ന് സംരക്ഷിക്കണം. പിന്നേ വീട് ഒന്ന് അണുവിമുക്തമാക്കണം. പല കാര്യങ്ങള്ണ്ട്‌.
അതെ അതെ. ഇവര് ആരോഗ്യവകുപ്പാരേ നമ്മുടെ ഈ മയ കാലത്തിന്റെ കൊറച്ച് മുമ്പ് തന്നെ അതി കൊറെ നാട്ടിലൂടെ വന്നിട്ടുണ്ടാവും നല്ല ഒര് രീതില് ഒരു ഫ്ലക്സ് ഒക്കെ വെച്ച് അയില് എഴുത്ത്ണ്ടായിരുന്നു നമ്മുടെ മയക്കാലത്ത് ഇങ്ങനെ അസുഖ ങ്ങളൊന്നും ബാധിക്കാതിരിക്കാന്
ആ ആ അ അതൊക്കെ നമ്മള നല്ലൊരു നല്ലൊരു ആരോഗ്യത്തിന് പ്പടിം നല്ലൊരു നാളക്ക് വേണ്ടി ചില കാര്യങ്ങളാണ്. അതായത് ഇജ്ജ്ന്ന് ഈ മഴക്കാലത്ത്ന്ന് ങ്ങനെ എന്താണ്? മഴക്കാലം എങ്ങനെ ആസ്വാദകരമാക്കാം? അതുപോലെ തന്നെ എങ്ങനെ കളിൽ നിന്ന് വിമുക്തമാകാതിലൊക്കേണ് ഇതിലൂടെ മ്മളെ പഠിപ്പിച്ചണ്. ആ
നീയിപ്പോ എന്താ ചെയ്യണേ? എന്താ ചെയ്യണേപ്പോ?
ഞാനിപ്പോ എന്താണ് ഒരു ബുക്ക്‌ വായിച്ചിട്ട് ഇപ്പോ പിന്നെ ഇരിക്കണ ടൈമാണ്. നല്ലൊരു എന്താണ് അടിപൊളി ഒരു നോവല് വായിച്ചിരിക്കാണ്. ഏ നമ്മളേ എന്താ ശിങ്കിടിമുങ്കൻ ന്ന് കേട്ടിക്കണോ ശിങ്കിടി മുങ്കൻ. അതായത് നമ്മള ബശീ റിന്റെ ഒരു നോവലാണ്. ചിങ്കിടി മുങ്കൻ. അതായത് എന്താണ് ഒരു ദുരി ദുജാ എന്താണ് ഓരോ ആളുകളും എന്താണ് യുക്തിക്ക് നെരക്കാത്ത ഓരോ ആചാരങ്ങള് അത് പണ്ടത്തെ കാൽത്ത ഇപ്പ മേത്തിന്ന് എന്താണ് ഒരു എന്താണ് അസുഖമാണോ അസുഖമാണെങ്കി ഡോ ട്രല്ല കാണിക്കേണ്ടത് മറിച്ച് അത് ഒരു എന്താണ് ഒരു കോയിനെ പോയിട്ടർ തകാകാണെങ്കി ആ എന്താവും ആ അസുഖത്തിൽന്ന് മാറുന്നൊക്കെ പർഞ്ഞിട്ട് അങ്ങനെ പ്രൊമോട്ടെയ്യ്ണെ കൊറേ കാര്യങ്ങൾ ഏ അതാണ് അയെലൂടെ ഒ എന്താണ് വ്യക്തമാക്കിയത് അപ്പോ അങ്ങനെ കൊർച്ച് യുക്തിക്ക് നെരക്കാത്ത ഒരൊ ചി എന്താണ് ചികിത്സ രീതികളും മറ്റ് കാര്യങ്ങളാണ് അതിൽ പറ ആരാ മനസ്സിലായോ
അതു അതെ അതെ ബഷീർനറിയ ബഷീർ നല്ല രീതിലുള്ള വലിയൊരെയ് ത്തുകാരനായിരുന്നു നമ്മളെല്ലാ കാൽത്തും ആചരിച്ചു വരുന്ന ഒരു സംഭവം കൂടിയാണ് ആ ബഷീർന്റെ ബുക്കളൊക്കെ വായിച്ചിട്ടുണ്ട്
ഏത് ബുക്ക് വായിച്ചിണ്
നമ്മള് മറ്റേ
ആഹ് ആ പാത്തുമ്മെടെ ആട് അങ്ങനെ എന്തെലൊക്കെ കാര്യം വായിച്ചിണ്ട ആ എന്തായാലും എന്ത നമ്മള് കൂടുതല് വായനേല ഫോക്കസെയ്യാ പ്രത്യേച്ച് ഇ മായക്കാൽതൊ - നല്ല മഴ പെയ്യുമ്പോ കൂടുതൽ എന്താണ് നല്ലൊരു നല്ലൊരു നോവൽ എടുത്തു വാ ക്ക ഒപ്പൊരു എന്താണ് നല്ലൊരു കട്ടൻ ചായ ഒര് അങ്ങനൊക്കെരു വളരെ രസകരമായിട്ട് എന്താണ് മഴക്കാലത്ത് നമ്മൾ നേരിട വെയ് ക്കാണെങ്കി വളരെ നല്ലൊരു കാര്യം
ആ അതുപോലെ നമുക്ക് വായിച്ച് രസിക്കാൻ പറ്റ്യേതാണ് മറ്റേ ഫിറോസ് ഖാൻ പുത്തനങ്ങാട് എന്ന ആൾടെ ബു
ആ യെസ് ആതെ അത അതാ ചേർന്നാല് വളരെ ഗ്രൗണ്ട് ലെവൽ പലേ ചെറിയ കുട്ട്യെള് വായിക്കുന്ന കാര്യങ്ങളല്ലേ ഫിറോസ് പുത്രനങ്ങാട്യൊക്കെ എന്റെ ഉമ്മ ഏ അതുപോൽ തന്നെ പലേ ഒരു ക് ക്ലീശ നോവലാണ് അതൊന്നും അതൊക്കെ ചെർയെ കുട്ട്യെൾ വായിക്കണതാകണ നമ്മള് കുറച്ചുകൂടിന്ന് അപ്ഗേഡകാ കൊർച്ചൂടി അപ്പൊ കൂടുതൽ എന്താണ് നല്ല ഏ കൊർച്ച് നോവലേൾ ഒക്കെന്ന് ഇതാക്കാ ചെറുവചനങ്ങൾല് അതൊന്നും നോവലുകളൾ അല്ല അപ്പൊ കൂടുതൽ ഈ മഴക്കാലത്ത് നമ്മള് കൂടുതൽ നോവൽനെ കുറിച്ച് അറിയാൻ ശ്രമിക്കാന്നിള്ളാണ് പറയാൻ ഏർ അതിലൂടെ നമുക്ക് കൂടുതല് ആസ്വാദകരമായ കാര്യങ്ങളൊക്കെ നമ്മക്ക് മനസ്സിലാക്കാം
ആ അതുപോലെ പലതരത്തിലുള്ള നോവലുകള ഉണ്ട് നമ്മളുടെ ഇവിടെ നമ്മള് ഇപ്പോ സ്ഥലങ്ങളിലൊക്കെ ഇണ്ടാവ്ണെ സംഭവാണ് ലേ അവ്ടെ പോയാ തന്നെ നമുക്ക് നല്ല രീതീലിള്ള നോവലുകൾ ഒക്കെ കണ്ടെത്താൻ കഴിയും നമ്മുടെ സമൂഹത്തിലുള്ള ലൈബ്രറീന്ന് തന്നെ നമുക്ക് ബുക്കുകൾ എടുത്ത് അത് ഉപയോഗിക്കാനും അത് അതിനുള്ള സം സംഭവങ്ങളു എല്ലാം നമ്മള് ഇപ്പോ ഓരോ സമൂഹത്തും നടന്നുകൊണ്ടിരിക്കാണ്
ആഹ് അപ്പൊ നന്നായിട്ട് ഏ എന്താ നമ്മള് വായനശാല ഉപയോഗിക് ക നന്നായി ബുക്കുകൾ വായിക്ക ആ അതൊക്ക്യാണ് ഇവടെ പറയാന്
നമുക്ക് നല്ലൊരു വളർച്ചണ്ടാകും
ആഹ് അപ്പൊ കൂടുതൽ വായിക്ക വായിക്കാൻ ശ്രമി
വായിക്കാ വളരാ
ആഹ് അപ്പൊ നൊ പരമാവധി നോവലേൾ പിന്നെ പഠനങ്ങള് അങ്ങനെക്കെ വായിക്ക് ആഹ് അതാണ് കൂടുതല് എന്താ നമ്മള ആഹ് പിന്നെ കൂട് തൽ വായനൾക്ക് ഏ ശ്രദ്ധ ചെല്ത്ത ഏ പ്രത്യേച്ച് ഇ മ മഴക്കാലക്കെ ആവുമ്പോ മ്പം വായനക്ക് ശ്രദ്ധ
എന്തായാലും നമുക്കൊരീസം കാണാം ഏ
ആഹ് ഓക്കെ ഇന്നാ അത് ഒയ്വിണ്ടാവുമ്പോ വിളിക്ക് ഓക്കെ ശരി ശരി ആഹെ ഓക്കെ ശരി ആഹ് ശരി